ആഹ് എന്താ വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു അവിടെയോ
എന്താ സുഖായിരിക്കുണു കൊഴപ്പൊന്നുല്ല എന്താ ചെയ്യണു
ആഹ് ചുമ്മ ഇരിക്കുവ അവിടെയോ മഴയൊക്കെണ്ടോ
മഴണ്ട് മഴ ഇപ്പ തോർന്നിട്ടുണ്ട്
പണിയൊക്കെ കഴിഞ്ഞോ
ഉം പണിയൊക്കെ കഴിഞ്ഞു ഫ്രീ ആയിരിക്ക എന്താവിടെ ചെയ്ണ് പണി കഴിഞ്ഞോ
ആഹ് പണിയൊക്കെ കഴിഞ് ഇങ്ങനെ ഇവിടെ ഇരിക്കുവായിരുന്നു
ഉം കുട്ടികളൊക്കെ
ആഹ് അവരപ്പറത്ത് ടി വി കാണുന്നു
അതെ ആഹ് ആഹ് അയ്ശരി പിന്നെ സ്കൂൾ തുർക്കാനായല്ലോല്ലേ
പിന്നെ എന്തൊണ്ട്
എന്താ വിശേഷം കൊഴപ്പൊന്നുല്ല പിന്നെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ
ആഹ് സ്കൂളൊക്കെ തൊറക്കാറായി
പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞോ
ഇല്ല വാങ്ങിക്കണം സമയമുണ്ടല്ലോ
ഉം അതെ അതെ എല്ലാം വാങ്ങിക്കണോ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായോ ഉം അയ് ശരി
പെട്ടെന്ന് നശിപ്പിക്കും
ഹ ചെറിയ കുട്ടിയാണോ
ആഹ് ചെറിയ കുട്ടി
അതെയ അപ്പൊ പിന്നെ എല്ലാ വർഷവും വാങ്ങേണ്ടി
ആഹ് ചെറുതാണെങ്കിലും വലുതാണെ വെല്ല ഇപ്പം വാങ്ങണല്ലോ ഇപ്പോഴത്തെ സാധനം കൊന്നു അത്ര പണ്ട ത്തെ പോല അങ്ങനെ നിക്കത്തൊന്നുംല്ലല്ലേ ഇ എന്താ വാങ്ങിച്ച കുറച്ച് ദിവസം കുറച്ച് നാള് യൂസ് ചെയ്യ കൂടിപ്പോയി ഒരു വർഷം അതിൽ കൂടുതലൊന്നും ഒന്നും നികതില്ല
ആ ശരിയാണ്
ആണെ എന്തുവാണെങ്കിലും പെട്ടെന്ന് പോവല്ലോ
ആഹ് അതന്നെയണ നമ്മൾ എത്ര നോക്കിട്ടും കാര്യല്ല അതൊക്കെ എന്തായാലും കേടാവണ്ട് കേടാവിന്നെ ചെയ്യും
ആഹ് അതെ
ഉം പിന്നെ എന്താ ഫുഡൊക്കെ
ഫുഡൊക്കെ കഴിച്ചു ഉച്ചക്ക് കഴിച്ചില്ലായിരുന്നു അപ്പം വൈകുന്നേരം ചിക്കൻ ഉണ്ടായിരുന്ന്
എന്താ ഉച്ച കഴിച്ചില്ല
ആഹ് ഉച്ചയ്ക്ക് കഴിച്ചില്ലായിരുന്നു ഒരെടം വരെ പോയേക്കുവായിരുന്നു ആഹ് വരാൻ വൈകി പിന്നെ വന്നപ്പോ നല്ല വിശപ് പൊണ്ടാ
ആഹ്
അല്ല ഫ്രൈ
ഫ്രൈ ചെയ്തതാണ് പിന്നെ എന്താ പറയണ മഴ എങ്ങനെയുണ്ട്
മഴ ഇന്ന കൊറച്ചു ദിവസയിട്ട് ഇല്ലാതിരിക്കുവായിരുന്നു ഇന്നലെ ഇന്നും ഒന്ന് പെയ്തു ആഹ് തണുപ്പ് അന്നേരം ഒരു തണുപ്പുള്ളതേ ഉള്ളു അന്നേരം ഭയ
പിന്നെയൊക്കെ മ അതെ പിന്നെ മഴകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ചൂടന്നെ ല്ലേ ഉം അതന്നെ ഇവിടിം മഴ കുറവ്സായിട്ട് ഇത് ന്തായ്ക്ണ് തന്നെ ഇന്ന് അത്യാവശ്യം നല്ലോണം ഒന്ന് പെയ്ത്ട്ട്ണ്ട് പക്ഷേ? തണുപ്പിനൊന്നൂല്ല. ചൂടിനൊരു കൊറവൂല്ല. തണുപ്പ്ണ്ടാവുംന്നൊക്കെ പറഞ്ഞു കൊണ്ടിര്ന്നതേ ചുമ്മാഴണ്ടാവു ന്നൊക്കെ പറഞ്ഞതന്നേന്നു. തന്നെയരുന്നുീനന്ന ത് ഉം.
ഉം മഴയന്നാരം അന്നാരത്തെ ഒരു ഇതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോ പിന്നേ കൂടുതലന്ന
പിന്നിം ചൂട് വന്നുയ് അതന്നെയാണയ്.
ആഹ് ഇനിയിപ്പം ജൂൺ ജൂലൈ ഫുള്ള് മഴയായിരിക്കും.
ഉം അതെ അതെ സ്കൂൾ തുറക്കാൻ വേണ്ടി നിക്കു ആവും മെയ് ഇരുപത്താറ് തിയത് മുതല് എനിക്ക് തോന്നുന്നു കാലവർഷം തുടങ്ങുന്ന എന്നൊക്കെ പറഞ്ഞ മെസേജ് ഇതൊക്കെണ്ട ന ന്യൂസിലൊക്കെ കണ്ടിരുന്നു
ഉം. ഒ വെള്ളപ്പൊക്കം ഒന്നും വരായിരുന്ന അതിയായിരുന്നു.
ആഹ് അതെ അതെ അതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ.. മഴ പെയ്നീന് കൊഴപ്പല്ല. വെള്ളപ്പൊക്കവും പ്രളയം കാര്യങ്ങളൊക്കെ വരുമ്പഴാണ്.
അതെ... ആഹ് ഒന്നാമത് നമ്മുടെ കൊറോണ ആ ടൈമക്കെങ്ങൾ കഴിഞ്മാറി വര് ന്നത് ന്നല്ലേ ഉള്ളൂ എല്ലാം. ഒന്ന് ശരിയായി വരുവ ഉം.
തന്നെയാണ്.
ആ വെള്ളപ്പൊക്കത്തെ തൊടങ്ങിയ പ്രശ്നങ്ങളായിര്ന്ന് രണ്ടായിര
പ്രശ്നങ്ങൾ പതിനെട്ടിലല്ലേ അതെ അതെ അതെ അതിനു ശേഷം തന്നെയാണ് പിന്നെ ഓരോ പ്രശ്ന ന്ന്ങ്ങളെ പിന്നെ ഓരോന്നും ആയിട്ട് നിപ്പ വയറ്സ് ത് കൊറോണ ഓരോന്ന്ക് പിന്നെ എല്ലാ വർഷവും ഉണ്ട്പ്പോ... ഓ പ്രളയവും കാര്യങ്ങളും എല്ലാ വർഷം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ.
അല്ല വയനാട്
ഓ ദുരന്ത ഓ അന്ന് പറ എത്ര പേരാ മേരിച്ച്ക്കണ്.
ഉം. ഇപ്പം കണ്ടോ കഴിഞ്ഞ ദിവസം രണ്ട മൂന്ന് പിള്ളാര് ടൂറ് പോയത്
ഇടി വെ ഇടിവെട്ടിയതല്ലേ നാല് കുട്ടികളെ മരിച്ച് ക്ണേ ഇടിവെട്ടിഇടി ഏഴ് കുട്ട്യാൾ ഒപ്പം അ് പോയതാത്ര. അവടെ അടുതന്നെ എത്രയേ അവരുടെ വീടും അവിടെത്തന്നെ എത്ര പക്ഷെ വെറുതെ ഒന്ന് നാല് മണിക്ക് ക്ക് പിന്നെ ആ കുട്ടികളല്ലേ ഓല് ഇപ്പോകാറ്റ് കൊള്ളാനൊക്കെ അറ ങ്ങെല്ലോ അങ്ങനെ എറങ്ങിയതാവും. പക്ഷെ എന്താച് മറ്റേത് മൂന്നാൾ ഓറി കവറായി ഇഅ് ഹോസ്പിറ്റല് വിട്ടു എന്നൊക്കെ പറഞ്ഞഞ് ന്യൂസിലുണ്ടായിരുന്നു. പക്ഷേ മ നാല് പേര് മെരിച്ച്. അ തന്നെ സ്പോട്ടിൽ മേര്ച്ച്ക്ക്ണ്.
ഉ ഇനിയിപ്പോ ആ മൂന്ന് കുട്ടിയെക്കാണല്ലോ എപ്പോഴാണല്ലോ ഒരു മനസ്
ഏ അതെ അതെ ഒരുമിച്ച് പോയതല്ലേ അപ്പ എ എന്തായാലും ആ ടെൻഷൻ ആവരുന്ന ആ ഷോക്ക്ന്നൊക്കൊന്ന് റിക്കവർ ആയി വരണമെങ്കി നല്ല പാടാണ്.
അതെ മരിച്ചു പോയരെേക്കാട്ടി പ്രശ്നമായിരിക്കും ജീവിച്ചിരിക്കുന്
പിന്നെ അതെ അതെ ഒരുമിച്ച് നിക്ക മുന്നിൽ കണ്ടതല്ലേ മരണം മുന്നിൽ കണ്ട ആൾക്കാരല്ലേ? പിന്നെ എന്തായാലും ഉം അത് ഷോക്ക് ഇപ്പൊ കൊറ ചോയ്ട്ട് ഫുള്ള് അങ്ങനെത്തന്നെ ഇപ്പഅന്ന് പിന്നെ ഒരു അ് ട്രാവലർ മറിഞ്ഞിട്ടുണ്ടോ? സ്കൂൾല് ടീ ചേസ് സ് അ് ടൂറ് പോയ ട്രാവൽ ടെ വാഗംമണ്ണ് വെച്ചിട്ട് മറിഞിട്ട്ണ്ടോ?
അതെ
അങ്ങനെ അത് കുറച്ച് അങ്ങനെ ഓ ഫുള്ള്അങ്ങനെതന്നെ ഇപോ. നൂസ് തൊറന്നാല് ഫുള്ള്. ഓ ആക്സിഡന്റ് ഫുള്ള് ആക്സിഡന്റ്.
ഈ വണ്ടി അതും എന്ത്പായലാ പായന്നേ ഭയങ്കര അ നമ്മള് അ് റോട്ടി പറ്റി വണ്ടി ഉണ്ടെന്നൊന്നും ആരും ചിന്തിക്കുന്നി റി
എന്നന്നും നഞമ്മള് ഇപ്പോ നമ്മൾ റോഡ പിന്നെ വണ്ടിഎടുത്ത്റങ്ങിയാല്ശരി. ഞമ്മളെത്രറാ. ശ്രദ്ധിച്ചിട്ടും കാര്യല്ലേ. മ്ഷ് എ എവ്ട്ജ്ന്ന് വരുന്ന വണ്ടികള് ചിലപ്പോ ഒറ്റ പോക്കാ.
അത് ഇപ്പ നമ്മൾ ഈ വണ്ടിയെ തന്നെ പോണൊന്നില്ല നടന്ന് പോകുന്നവരേം
ആഹ് ഇണ്ട് ഇവടെപ്പ ഞങ്ങള ഇവടെ വീടിന്റെ തൊട്ട് പിന്നെ ഒരു കഴിഞ്ഞാഴ്ച ഒരു മാഷായിരുന്നു. ആള്ത്പോലെ നടന്ന് പോവേര്ന്നു ആളെ തട്ടി ഗുഡ്സായിരുന്നു ഗുഡ്സ് ത തലേ കൂടൊക്കെ കേറിയെറങ്ങി ആള് സ്പോട്ടില് മരിച്ചു
ആഹ് ഇവിടെ അവിടെ ഉം ഇവിടെ ഞങ്ങളെട്ത്തല്ല കോട്ടയത്തെങ്ങോ ആണ്ട കോട്ടയത്തൊരു അമ്മച്ചി വണ്ടിയന്ന ഇറങ്ങിയിട്ട് ആ അമ്മ ഇങ്ങോട്ട് നടന്ന് വരുവായിരുന്നു.
ഉം.
അന്ന് വന്നതും ആ നിർത്തിട്ടീന ആ വണ്ടീന്നെറങ്ങി നടന്ന് വരുവാ ആ വണ്ടി കേറി ഇടിച്ച് ബസ് കേറി മണ്ടേ കൂടെ മരിച്ചെന്ന് തോ
അതെന്നെ പർഞ്ഞത് എന്ത് ചെയ്യും വിചാരി ആഹ് അതന്നെ ഞമ്മള് വിചാരിക്കണ രീതീലല്ല മരണം വര്ന്നത് എങ്ങനെയോ എന്താ ചെയ്യ ഓരോ സമ ഇന്നലെത്പോലെ എന്റെ റിലേറ്റീവ്സായൊരു കുട്ടി നാല് വയസ്സായൊരു കുട്ടി അവര് അവര്ടെ ഏ അവര്ടെ റിലേറ്റീവ്സിലാരോ ഫുള്ളേ പ്ലസ് പത്ത് പത്താം ക്ലാസില് ഫുള്ളേ പ്ലസ്ണ്ട്ന്ന് പർഞ്ഞ്ട്ട് അവ്ട്ക്കെന്തോ ഫങ്ഷന് വേണ്ടി പോയി തിരിച്ച് വര്ന്ന ടൈമില് ആക്സിഡന്റായിട്ട് അവര് വെറ്തെ ടൗണിലൊന്ന് എറങ്ങിയതാത്രേ അപ്പോ എഹ് വേ ഒര് വണ്ടി വന്ന്ട്ട് അങ്ങനെ ഈ കുട്ടിനെ വന്നാണ്ട് ഇട്ച്ച്ക്ക ഇടിച്ചിട്ട് മതില് മതിലിന്റെ അഹ് മതിലിന്റിം ഈ വണ്ടിൻ്റെം എടീല് കു ട്ടിയാണ്ട് പെട്ടിട്ട് കുട്ടി സ്പോട്ടിൽ മരിച്ചു നാല് വയസായ കുട്ടി ഉം സ്പോട്ട് അപ്പ തന്നെ മരിച്ചു ഹോസ്പിറ്റൽക്കോലും എത്തീല്ല അങ്ങനെ മരിച്ചു ആഹ് അതാണ് അവര് തിരിച്ച് പ്രോഗ്രാം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോ പിന്നെ ടൗണിൽ വെച്ച് ആരിനെ കണ്ടപ്പങ്ങനെ സം സാരിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാത്രേ അല്ലെങ്കി അങ്ങനെ വീട്ട്ക്ക് പോന്നീനു പക്ഷെ അങ്ങനെ നിർത്തി ഓലാ വർത്താനം പറഞ്ഞ്ക്കോണ്ട് നിക്ക്ണ സമയത്ത് ഈ കു ട്ടിം പൊർത്തെർങ്ങി നിന്നത്രെ വണ്ടീന്ന് അങ്ങനെ നിക്കണീൻ്റെടീലാണ് ഇല്ല ആഹ് അതാ പറണത് അതെന്നെ പർഞ്ഞത് ഞമ്മള് വിചാരിക്ക്ണല്ല ഇപ്പല്ലെ ഇപ്പവര് എറങ്ങിയ ടൈമില്പ്പത് വിചാരിക്കോ മരണം മുന്നില്ണ്ട്ന്ന്ള്ളത് വിചാരി ക്കൂലല്ലൊ നാല് വയസ്സായ കു ട്ട്യാന്നറിഞ്ഞ് കഴിഞ്ഞപ്പോ എല്ലാ കളിയും ചിറിയൊക്കെ കളിച്ച് നടക്ക്ണ സമയം അങ്ങൻത്തെ ടൈമിലല്ലെപ്പത് സംഭവിക്ക്ണ്
ഓഹ് അവര്ടെ മുന്നില് വെച്ചിട്ടല്ലേ ഒരി എങ്ങനെയാ ഓല് ക്ക് അതൊന്നും മറക്കാൻ കയ്യൂല
അതെ ഇപ്പം അസുഖൊക്കെയാണെ നമ്മളങ്ങനെ ആഹ് ഒരു രീതി ചിന്തിക്കും മനുഷൻ ത്രെ അഹ് കൊറേ നാളാസ് ത് ഒക്കെ ആവുമ്പോഴത്തേക്ക് അയ്യോ വയ്യാത്തല്ലെ അങ്ങനെ ആഹ് ഒരു രീതി നമ്മടെ മനസ്സങ്ങീതാവും അന്നിട്ടൊക്കെ മരിക്കുമ്പം കൊഴപ്പം അത്രേം നമുക്ക് പണ്ട് ആഹ് ഒരു എഫ ട്ടു അത്യാവ്ശ്യ പെട്ടെന്ന് നമ്മളെ കൂടെ നിക്കുന്നൊരാള് പെട്ടെന്ന് മരിക്കുമ്പൊ നമുക്കത് ഒട്ടും പ്രതീ
ഓടു നിർ ക് നോല് തന്നെ ആഹ് കുട്ടി നാല് വയസ്സൊക്കെന്ന് പറഞ്ഞ അത്രേം കളിയും കൊണ്ട് നടക്ക്ണ കുട്ടിയാവല്ലൊ വീട്ടില് എങ്ങനെ സംസാരിച്ച് കുട്ടി അച്ഛൻ്റെം അമ്മൻ്റേം കൂടെ നട ടന്നങ്ങനെ സംസാരിച്ച് കളിച്ച് നടക്ക്ണ കുട്ടിയാവോലൊ നാല് വയസ്സായ കുട്ടികള് ഇപ്പൊ ഏകദേശം അങ്ങൻതന്നെ ആവൂലെ ഇക്കുണ്ട്പ്പൊര് മൂന്നര മൂന്നര വസ്സായത് ഇപ്പോളിപ്പന്റെ കൂടെ നടക്ക്ണത് ഇപ്പിൻക്കറീലെ അതേ പോൽ തന്നെല്ലേ ഇപ്പ ആ കുട്ടിം എന്താ ചെയ്യ പെട്ടെന്നൊരു ദിവസാണ്ട് ഇല്ലാതെ ആ വീട്ട്ന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതൊക്കെ
അത് ഒറ്റ മോളെ ഒള്ളായിരുന്നോ കുഞ്ഞേ ഒള്ളായിരുന്നോ?
അല്ല വേറൊരു കുട്ടിം കൂടെണ്ട് പക്ഷെന്നാലും
എന്നാലും എത്രണ്ടേലും എല്ലാം
എത്രണ്ടെങ്കിലും കുട്ട്യാളല്ലേ പെട്ടന്നങ്ങട് വീട്ട്ന്നങ്ങട് ഇല്ലാണ്ടാവുമ്പോ ആഹ് ഒരു കാര്യല്ലു ചിന്തിക്കാൻ പോലും വെയ്യാന്നറിയ അങ്ങനത്തിന്നു.
അയ്യോ എന്നിട്ട് കുഞ്ഞിന്റെ അടക്കം എന്നാ
കെ കഴിഞ്ഞു ഉം ഉം അടക്കം കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്തു.
ആഹ്
ഉം പോസ്റ്റ്മോർട്ടം ചെയ്ത് അടക്കക്കെ കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യണല്ലോ പറ്റാകായിമ്മേര് ചാലു ശേരി പോസ്റ്റും അതിപ്പോ അതുപോലെ ഇൻ്റെ റിലേറ്റീവ്സിലൊരു എൻ്റെ മാമൻ്റെ വൈഫിൻ്റെ ബ്രദറ് ഏഹ് അറ്റക്കയ്ക്കാണ്ട് അങ്ങനെ മരിച്ച്. അതുപോലെ ഇരുപത്തിനാല് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളു. പ്പോ ഒരാഴ്ചയായിട്ടില്ലാത് അതതുപോലെ
ക്യുവാ ആരെ കൊണ്ടു പോണം എന്നുള്ള രീതിക്ക്.
ധന്യ പറയണതെ
ഉം
എന്ത് ചെയ്യാ മരണം വരുന്ന വഴിയൊന്നും അറിയണില്ല ഏത് വഴിക്കൊ കൂടിയ വരുന്നേ. ഏത് വഴിക്കക്ക് കൂടിയ പോണെ ഒന്നും അറിയിണില്ല എന്താ ചെയ്യ.
അതെ ഒരു
പിന്നെ ജ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെക്കൊ ഒരു മരണം ഇണ്ടല്ലോ.
അതെ എങ്ങനൊയാലും മരിച്ചാലല്ലേ നമ്മള് ഇവിടന്ന് പോകാൻ പറ്റത്തുള്ളൂ.
ഉം അതന്നെണ് അതെ ജനിച്ച് പിന്നെ മക്കളൊക്കെ എന്താ ചെയ്യ്ണു
ആഹ് ഇവിടെ ഇരിപ്പുണ്ട്. ഴ്ചയാ ഒന്നി ആഹ് കഴിച്ചു. ആഹ് നേരെ ഉറക്കൻ പിടിച്ച് കിടക്കവാ അവിടെ അമ്മയുണ്ട് അമ്മയടുത്ത് കെട
അതെ അ ആഹ്
ആഹ് അപ്പം ടിവിയോ? ആഹ് ആണ് ആണ് ഇപ്പൊ ഫോൺ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന ടിവിയും ഫോണുണ്ടെ പിന്നെ വേറൊന്നും വേണ്ട.
വേറൊന്നും വേണ്ടരൂല്ലലേ ആഹ് അതന്നെയാണ് ഇപ്പോ ഇപ്പത്തെ കുട്ടികളൊക്കെ അതന്നെ ഒക്കെ ടിവിന്റെ ഫോണിന്റെ ആൾക്കാര ഉം അതെ
ഉം പോണ് ഉം നെറ്റൊക്കെ പോണ വഴി അറിയത്തില്ല.
അതന്നെ
ഉഹം
എന്താ ചെയ്യ കാലം പോയ പോക്കാപ്പത്
അതെ പക്ഷെ നമ്മളെക്കാട്ടി നന്നായിട്ട് അവർക്കറിയാം അത
അറിയും എല്ലാ കാര്യന്റെയും മോൾക്കൊക്കെ ഇൻ സ്റ്റൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാ ഇൻക്ക് ഇങ്ങട്ട് പറഞ്ഞ് തരും
ഇപ്പൊ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളാരോട് ചോദിച്ചാ നമ്മള് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആപ്പുകളുടെ പേരൊക്കെ പറയും. നമ്മള് ജീവിതത്തെ അതൊന്നും കേട്ടിട്ടില്ല. ആഹ് അത് പക്ഷെ എന്തോരം മരണങ്ങളാ ഈ പിള്ളേർ ഫൂണി കളിച്ച്ച് പോന്നത്
ഉം അതൊക്കെ ഉണ്ട് അതിനൊന്ന് അഡിക്റ്റ് ആവുകാണ്ണത് കുട്ടികൾക്കെ എൻ്റെ രണ്ടാമത്തെ മോന് ഫോണ് നല്ലണം കണ്ടിരുന്നു പക്ഷെ പിന്നെ ഇപ്പങ്ങടയ്നെശരിയാക്കി എടുത്തു. കുറെക്കെ ഉങ്ങനെ ഉം കൊടുക്കാതെ കൊടുക്കാതെ ങ്ങനെ കളിയൊകൂടെക്കെയിട്ട്. ആഹ് അതന്നെണ്.
കൊറച്ചു നേരം മിണ്ടാതിരിക്കട്ടെന്ന്ങ്ങട്ട് കൊടുക്കുന്നതാ ഇല്ലേ പിന്നെ
ഇപ്പ പിന്നെല്ല അപ്പ പിന്നെ ഫോൺ എടുക്കലില്ല ഞാൻ കൊറേ അങ്ങ ട്ട് ലെവലിലാക്കിയാണ് എട്ത്ത് ക്കുക്ക് പോവണ്ടതും കൂടെയല്ലേ പിന്നെ പ്പ കൊഴപ്പൊന്നുല്ല
കഴിഞ്ഞ പിന്നെ അങ്ങനെ സമയൊന്നും കിട്ടത്തില്ലല്ലോ എന്തോരോ ഇപ്പം ഇപ്പ ഡിഗ്രിക്കാരെക്കാട്ട് പഠിത്തം കൂടുതലാ കൊച്ചു പിള്ളേർക്ക്
ഫസ്റ്റ് ചെറുപ്പം മുതൽക്കേണ്ട് പഠിക്കാന്
ഉം അയ്യോ വല്യ വല്യ ടെക്സ്റ്റുകൾ കാണുമ്പോഴേ നമ്മള് പഠിച്ച പോലൊന്നും അല്ലല്ലോ
ഉം അതെ അതെ
അതന്നക്ക ഒരുപാടുണ്ട് പണി ആഹ് ശരി പിന്നെ വിളിക്കാം.
ഓക്കേ